ആഹ
ആഹ് ഹലോ
ആഹ് എന്തക്കേ
ആഹ് ഞാൻ മുമ്പെ വാട്സപ്പി മെസ്സേജിട്ടേ
ആഹ് അത് ഞാൻ കണ്ടില്ല ഞാൻ അങ്ങട്ട് വിട്ടതോ
ഏഹ്
ഞാൻ ശ്രദ്ധിച്ചില്ലേ ഞാൻ കുക്കിങ്ങിലായി
ആഹ്
ഉം ഒടിത്തൊക്കെ ഒരിങ്ങിയോ.
ഏഹ്
അവിടെക്കൊരുങ്ങിയോന്ന്
എന്ത്.
പണിയൊക്കെ ഒരുങ്ങിയോ അവിടെ
മനസ്സിലായില്ല
പണിയൊക്കെ ഒരുങ്ങിയോന്ന്.
ആഹ്
ഉം എന്ത സ്പെഷ്യല്.
ഇവിടെ കടലക്കറി മോര് മീൻകറി
ആഹ്. അങ്ങനൊക്കെ ഇന്നിപ്പൊ സ്കൂളൊന്നുംല്ലല്ലേ
ഇല്ലില്ല
ഉം ഒക്കെ ഒയ്ഞ്ഞിരിക്കെക്കാരം. എന്ത് പണി പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് പണി
ഞാനിപ്പ ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കുവാ.
ഉം പഠിക്കാണ്ലേ ഞാ ഉം അന്നട്ട് ഡിഗ്രി കഴിഞ്ഞട്ട് ഇപ്പ എന്ത് ചെയ്യണ്‌ ഇഞ്ഞി അടുത്തത്.
ഇനിയിപ്പോ കോച്ചിങ് ക്ലാസിന് വല്ലം പാനാ
ആഹ് ഉം ഡിഗ്രി എന്ത എടുത്ത്.
ഞാൻ ഹിസ്റ്ററി ബി എ
ഏത്
ബി എ ഹിസ്റ്ററി ഹിസ്റ്ററി
അഹ് അഹ് ആഹ് പിന്നെയിപ്പ അത് കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞപ്പോ അതിനുമായി ബന്ധപ്പെട്ട് തന്നേണ് കോച്ചിങ്ങിന്
ഇഞ്ഞിപ്പം പി എസ് സി കോച്ചിങ്ങിനോ വേറെ എന്തേലും പാനാ
ഇപ്പൊ അതികൊക്കെ ബി പി എസ് സി ക്കാരൊണൂല്ലേ.
ഉം
കൊറേ ഞാൻ ആരൊക്കെ എന്റെടുത്ത് പറഞ്ഞെ പി എസിന്റെതൊക്കെ. ഉം പിന്നെ മാർക്കൊക്കെ ഇണ്ടാ?
ആഹ് ഇണ്ട് ഇണ്ട്.
ആഹ് ആഹ് ഇന്റനിയനും ഇപ്പ ഡിഗ്രി കഴിഞ്ഞിരിക്കാ
ഉം
ആഹ് ഉം ഓനു ഇതേ ഓൻ ബിക്കോമേരുന്നു.
ബിക്കോമാ എന്തുവായിരുന്നു എടുത്തെ?
ബിക്കോമ് ഇഞ്ഞി അയില് എന്താ അങ്ങനെ ചോയിച്ചാ എനിക്കറിയില്ലാ. ബി കോം ആയിരുന്നു ഇഞ്ഞി ഓന് മറ്റേ സി എ സി ആഹ് കയ്ഞ്ഞു.
ആഹ്
സി എ സി എം എ അങ്ങനെ ഏതോ ഒന്ന് എടുക്കണം പറഞ്ഞക്ക്ണ്.
ആഹ്.
ഉം ഓൻ പിന്നെ അയിന്റെ കൂടെ വാഫിക്കും പഠിക്ക്‌ണ്ട്‌
ഉം
വേറൊരിതും പഠിക്ക്ണ്ട്‌ അപ്പൊ എന്താ അപ്പൊ അതിഞ്ഞി ഒരു വർഷം കൂടി ഇണ്ട് അതീവർഷം ഇങ്ങനെ കഴിഞ്ഞി ട്ട് പിന്നെ പിന്നോന് ഇട്ക്കണതിന് അയിനായ്റ്റിരി ക്കണത്രേ ഒഴിഞ്ഞിട്ട്
ഉം
ഒരുപാട്ണ്ടാവു‌ത്രേ അപ്പൊ അയിനേഷം ഇത് കഴിഞ്ഞിട്ട്ന്നാ പിന്നെ അത് അടുത്ത വർഷം എടുക്കാച്ചിട്ടെ ഈ വർഷം ഇത് ഇങ്ങനെ തീർക്കാ അത് കഴിഞ്ഞ് പിന്നെ അത് നോക്കാച്ചിട്ട് അങ്ങനെ പർഞ്ഞ് അപ്പ പിന്നെ അല്ലെങ്കി ഇതിലാവുമ്പെട ക്കെടക്ക് പരീക്ഷേം അങ്ങനെ വെരും ഈ വാഫിന്റെ ഇതില്
ഉം
അപ്പ രണ്ടും കൂടിയും എത്തൂലാ പറഞ്ഞ് അപ്പ അത് മാത്രായിറ്റ് നോക്കണം പറഞ്ഞ്ണ്ട്
ഉം
ഇന്നിട്ട് എന്ത് ചെയ്യാനാ താല്പര്യം
ഉം
പഠനൊക്കെ കഴിഞ്ഞിട്ട്
പി എസ് സി കോച്ചിങ്ങിന് പോണം
ഉം ഉം ഉം അല്ലെ എന്ത് ജോലിന്റെയാണ്
എനിക്ക് സിവിൽ സർവീസ് എടുത്ത് പഠിക്കാനാ
ആഹ് അങ്ങനെ ഇന്നിട്ട് വേറെന്താ ഇപ്പൊ ഫ്രീ ആയി ഇരിക്കാപ്പോ എന്താ പണി? ഫിലിമൊക്കെ കാണോ? ഫിലിമൊക്കെ കാണോന്ന്
ആഹ് കാണും കാണും
ഉം പുതിയ പടം ഇപ്പ ദൃശ്യൊക്കെ ഇണ്ട് അതൊക്കെ കണ്ടാ
ഇല്ല അത് കണ്ടില്ലാ
ഉം ഞാനും കണ്ടിട്ടൊന്നുല്ലാ
ഉം
വാഴ വാഴ വരെ കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഉം, എവട്ന്ന് സിനിമ ഡൌ ടെലഗ്രാംന്ന് ഇട്ക്കേ?
ഇല്ല ഞാൻ മറ്റേ ഹോട്ട്സ്റ്റാറിനകത്തിരുന്ന് കാണും.
ആഹ്, അതെങ്ങനെ ഫ്രീയൊന്നല്ലല്ലോ അത്?
ഏഹ്‌?
ഹോട്ട്സ്റ്റാർ ഫ്രീയായിട്ടാണോ?
ആൺ
ആഹ്, നെറ്റ് മതിയാവുലേ. ചെലത്ണ്ടല്ലേ നമ്മൾ പൈസ ഇട്ടിട്ട് കാൻല് അങ്ങൻത്തെ അല്ലാലേ.
അല്ലേൻ
ആ ഞാൻ പിന്നെ ടെലഗ്രാംന്ന് ഡൗൺലോഡ്യ്യും.
ഉം
അങ്ങനെ ഇരുന്ന് കാണും. കൊറേണ്ട് ഡൗൺലോഡീതചേ നെറ്റ് റീചാർജ്യ്യ്ണ സമയത്തേയ്
ഉം.
അങ്ങനെ ഇര്ന്ന് അങ്ങനെ കാണും. അത് വരെ ള്ളതൊക്കേ ഡൗൺലോഡീതക്കും. അപ്പൊ പിന്നെ ഫ്രീ ആൻല്ലോ ഫോൺള് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ.
ഉം.
നെറ്റ് ണ്ടെങ്കി ഫോൺള് നല്ല പണിയാ.
ഉം
അപ്പൊ ഫ്രീ ആവുംമ്പോ തിര്ന്ന അങ്ങനെ കാണും ഉ എന്നിട്ട് വേറെന്താ?
വേറെന്നും ഇല്ലാ.
സെറും ബോൽ
അ
മഴയൊക്കെണ്ടാ അവടെ മഴണ്ടോ അവടെ?
ഇല്ലില്ലാ മഴ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല വെയിലാ.
ഉം അത് മഴ കൊറഞ്ക്ക്‌ണ് വെല്റേനൊന്നു
ഉം.
ഉം ചാറിം കൊണ്ട് ഇങ്ങനക്ക്‌ണ്ട് ഓരോ തുള്ളി ഓരോ തുള്ളി ഇങ്ങനെ. ഉം ഉം ട്ട് വേറെന്താ?
വേറേന്നും ഇല്ലാ ഇനിയിപ്പ തുണി വാഷിയ്യാം പോണം.
ഉം, വാഷ് മെഷീൻണ്ടോ?
അല്ലല്ല അല്ലാതാൻല്
അലക്കല്ലന്നെല്ലേ ആ സ് നല്ലൊരു പണിയാ. ഏ അത് നിൻ അന്റെ ഒറ്റക്കെന്നെ ഉള്ളൂ ഉണ്ടാവാ?
ഏഹ്‌?
അന്റെ ഒറ്റക്കെന്നെ ഒള്ളൂ ണ്ടാവാന്ന് അതെല്ലാര്തും ഇയ്ന്നെ?
കല്ലാണ് തുണി കഴുക്കുന്ന കല്ല്
അല്ലേ അൻറ്റെ ഒറ്റെക്കെന്നെ ഒള്ളെ കൽക്കണ്ടത്ന്ന് അതല്ലരുത് ആഹ് അല്ല വീട്ടില് ഇല്ലോൽതൊക്കെ ഇയ്യ് അലക്കാച്ചിട്ട്
ഉം
അതൊരു നല്ല പണിയാ അത് കഴിഞ്ഞിട്ടണം അതും അടിച്ചെരി തോടക്കലും ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട്യാ തന്നെരു സമാധാന
ഉം ഉം
അതൊക്കെ പണി വെച്ച്ണ്ടാക്കാനൊന്നും പണില്ല അത്കള് കഴിഞ്ഞാ തന്നെ പകുതി മുക്കാ പണിയും കഴിഞ മാതിരി തോന്നും കുളിയും കഴിഞ്ഞിരുന്നിട്ട് സമാധാനം ഉം ഞാന് അതൊക്കെ കഴിച്ച് കൂട്ടാനും ന്തിനോക്കെ എന്തെലും ആദ്യം കിട്ടിക്കാണെ അത് അങ്ങനെ പ്പത്തെക്കും ഇന്നട്ട് കുളിക്കും ബാക്കി അല്ലെ കുളി കഴിഞ്ഞിട്ട് അങ്ങനെ നോക്കും
ഉം
ഉം കൂട്ടാനൊക്കെ കിട്ടാൻ ചെൽപ്പം വൈകുല്ലോ ആഹ് പെട്ടന്ന് മീൻ കോട്ന്ന്ട്ടോ എർച്ചിട്ന്ന്ട്ടോ അങ്ങനെക്കെ ആവുമ്പളേ
ഉം
അപ്പ അതൊക്കെ കൊണ്ടോരോളം അങ്ങനെ വെറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും ഉം ഇന്നട്ട് ഉച്ചക്ക് ഒർങ്ങോ?
ഹലോ കേക്ക്ണില്ലേ?
കേക്ക്ന്നുണ്ട് കേക്ക്ന്നുണ്ട്
ഉം ഉച്ചക്ക് ഒർങ്ങാറ്ണ്ടോ?
ഇല്ല ഞാനങ്ങനെ ഒറങ്ങത്തില്ല
ഉം ഉം ബോറടിക്കൂലേ ഉച്ചക്കൊക്കെ ആഹ് ടൈമെന്തെയ്യാ?
ഫോണിലിര്ന്ന് എന്തെങ്കിലൊക്കെ ഇര്ന്ന് കാണും
ഉം ഫോണ് ഇണ്ടെങ്കി പിന്നത് മതിയല്ലോല്ലേ പിന്നെന്ത് ബോറടി
ഉം
ഉം അയിമ്മിങ്ങനെ ഒന്നുമ്മ തോണ്ടി ഒന്നുമ്മ ഒന്നുമ്മ തോണ്ടി ഒന്നുമ്മെ അങ്ങനെ ഇരിക്കും ഉം റീൽസ് കണ്ടിട്ടിരിക്കേക്കാരല്ലേ? ഉം റീൽസ് ചെയ്യല്ണ്ടോ?
ആഹ്
റീൽസ് ചെയ്യാറ്ണ്ടോ ന്നെ?
ഇല്ല ഇല്ല ഇല്ല
അങ്ങനെന്നുല്ല ആക്റ്റീ വൊന്നുല്ല ഇല്ലേ അയില്ള്ളതങ്ങനേ ഇര്ന്ന് കാണൂല്ലേ?
ഉം
ഉം ട്രിപ്പ് പോക്ക്ണ്ടോ ഫ്രൺസ് എല്ലാരും കൂടി?
ഇല്ല്യാ ഇല്ല
ആഹ് സ്കൂള്ന്നങ്ങനെ ട്രിപ്പ കോളേജ്ന്ന് ട്രിപ്പൊന്നങ്ങനെ പോവൂല?
ഞങ്ങള് ഡിഗ്രി കാരുന്നേന് മുമ്പ് അടുത്ത് ആഹ് അവിടടുത്തൊക്ക പോയാര്
ആഹ് എല്ലാരും കൂടീല്ലേ
ഉം
ഉം അപ്പൊ രസ വീട്ട്ന്നോ ഫാമിലിയായിട്ട് പോവോ
ഏഹ്
ഫാമിലിയായിട്ട് പോവല്ണ്ടോ
ഇല്ലില്ല ഇല്ല
ഉം എവിടക്കും അങ്ങനെ പോവലില്ല
ഇല്ലില്ല
ക്കേഷൻലും
ഉം ഉം
ഉം ഉം ഒരൂസങ്ങനെ പോ ഒരു രസല്ലേ എല്ലാരും കൂടി ഇങ്ങനെ പോവുമ്പോ
ആഹ് പൈസേട ഒരു ബുദ്ധിമു ട്ടു കൊണ്ടാ അമ്മട്ട്
ആഹ് പൈസ വേണം എന്തുമ്മ തൊട്ടാലും പൈസ
ഉം
പൊറത്തം പോയാ അവിടന്ന് ഫുഡൈക്കലും അല്ലേ നമ്മള് ഇണ്ടാക്കി കൊണ്ടോവൊന്നുല്ലല്ലോ ഉം ഉം ഉം പൈ പൊറത്തെറങ്ങണെങ്കി കയ്യിത് പൈസന്നെ വേണം അഹ് ആഹ് എന്നിട്ട് ആരിള്ളയ്
ഏഹ്
താഴിയും മേലേക്കാരേ കുട്ടി താഴെ ആരേലുണ്ടോ ചേച്ചിയോ ചേട്ടനോ
ആഹ് ചേ അഹ് ചേട്ടനുണ്ട് ചേട്ടൻ
ആഹ് രണ്ടുട്ടികളാ
ആ രണ്ട് കുട്ടികളാണ്
ആഓരാണ് ഒരു പെണ്ണ് അല്ലേ
ആഹ്
ഉം ചേട്ടെന്തീയ് ണ്
അവൻ വർക്ക് ചെയ്യുവ
ഉം എന്ത്
ഇന്റീരിയർ ഡിസൈനിങ്
എങ്ങനെ
ഇന്റീരിയർ ഡിസൈനി വീടിന്റെ ഇന്റീരിയല്ലേ
ആഹ് ആഹ് ആഹ് ഇന്റി രിയർ ഡിസൈനിങ്ല്ലേ
ആഹ് ആഹ്
ഉം ഓൻ പോയിട്ടുണ്ടാവൂലേ വർക്കിന്
അവൻ ബാംഗ്ലൂരാ രുന്നു ഇപ്പം ഇവിടെ ഉണ്ട് ചേയിച്ചിടെ വീടുണ്ട് ഇന്റിറിയല് അവനാ ചെയ്യുന്നു
ആഹ്
ഉം
ഉം ന്നായിക്കോട്ടെ ഉം ശരി എന്നാ ഉം അ